അഹ്
ഹലോ കേൾക്കാമോ ഹലോ
കേൾക്ക് കേൾക്കാം
മഴയില്ല കൊറ് മഴയില്ലടാ ഒരു കാറ്റൊക്കെ
ആഹ് അതാ കാറ്റിന്റെ മഴയുടെ ഒച്ച പോലേ
ഉം മഴയില്ല ഇവിടെ കാറ്റാണ് പക്ഷെ തുണിയൊക്കെ മുറ്റത്ത് ഇട്ടിട്ട് പണി കിട്ടാ നിലത്ത് വീണ് പോവ
ആ ഹ ഹ ഹാ ഇവിടെ ഇപ്പൊ ഇത്തിരി വെയിലായിട്ട് നിക്കുക
വേയിലുണ്ടല്ലേ അപ്പൊ
ചെറിയ വെയിലുണ്ട് എപ്പ വേണെങ്കിലും മഴയാകാതെ
ആഹ് ശരിയാണ് തുണിയക്കട് പെറക്കിട്ടോ
ആഹ് പേറക്കിട്ടേക്ക് കാണ്
ഉം പൊറത്ത് തന്നേ ആയിരിക്കും ക്കൂല്ല മഴ പെയ്യുന്നുണ്ട് നോക്കിക്കാന്
ഉം ജനാല തുറന്നിട്ടേക്കാണ് മഴ വരുന്നുണ്ടോന്ന് നോക്കിയിരിക്ക
നോക്കിയിരിക്കുന്ന പരിപാടി
ആഹ് നോക്കിയിരിക്ക അതെ വീട്ടിലെ പണി നടക്കേല തുണിയോണൽ നടക്കേല
അത് നോക്കി തന്നെ ഇവിടെ തന്നെ ഇരിക്കണം
അത് തന്നെ ആഹ് പോയി പോയി
ആഹ് എത്ര പേരുണ്ട് ഇവിടെ പോയിട്ടില്ല
ഉം ഒരാള്
ഉഇവിടെ പൂവാനായിട്ടില്ല ഇവിടെ മൂന്നര ആയിട്ടുള്ളൂ അപ്പൊ പോവാനുള്ളത് ആയിട്ടില്ല പിരിയൂ. ഇൽ ഞാൻ ചായ കുടിച്ചു. ഇനി ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പളെ കഴിക്കുള്ളൂ
ആഹ് രണ്ട് മണി ആവു അല്ലേ
ചെലപ്പോ രണ്ട് മണി ചെലപ്പ മൂന്ന് മണി ചെലപ്പ മൂന്നരക്കെ ആവും
അപ്പടുത് കഴിക്ക അങ്ങനെയല്ലേ പിന്ന ടൈ സമയൊന്നു ഇല്ല കറക്റ്റ്
ഇല്ല അവിടെ ഫുഡ് ഒക്കെ ആയോ
ആഹ് ആയിക്കൊണ്ടിരിക്കുന്നു
എന്ത്‌ സ്പെഷ്യല് ഒണ്ടാക്കുന്നത്
സ്പെഷ്യല് കോഴി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കറിയാക്കി ഇനി കപ്പയുണ്ടല്ലോ കപ്പ അവിടെ എന്താ പറയുന്നേ അയ്നി
കപ്പന്നെ പറയ
കപ്പന്നെ ആഹ്
ഒണക്കൻ വെച്ചോ
ഓഹ്
ഒണക്കക്കപ്പയാണ് അത് നമ്മൾ കപ്പ വറുതാക്കിയിട്ട് ഇതാക്കൂലെ അതാണോ? അതൊ ഇനി പച്ചക്കപ്പയൊ പച്ചക്കപ്പയ
ഉം അരിഞ്ഞ് വേവിച്ച് ആ കടേന്ന് മേടിക്കും
ഈ കൊത്തി നോറക്കുവോ അതോ മറ്റപ്പാടാക്കുവോ
ആഹ് കൊ കൊത്തി നുറുക്കും നുറുക്കിട്ട് വേവിച്ച് കുഴച്ചെടുക്കും. അങ്ങനെ ഇവിടെ ചെയ്യാറുള്ള ആഹ്
മുള മുളകരിക്കില്ലേ നമ്മള്
മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയും ഉപ്പും ആഹ് ചെലപ്പം തേങ്ങ ചെരകി ചെറുതായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തിടും ചെറിയ രീതിലൊന്ന് പേസ്റ്റ് ആക്കിയിടും, ഇല്ലെന്നുണ്ടെങ്കിൽ ഏഹ് കറിവേപ്പിലേയും കൂടെ ഇട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കത്തേ ഉള്ളു
എടാ അതിന്മുബ് നമ്മളെ മുളകില്ലേ
ആഹ്
ഒന്നീ കാന്തായ ഒന്നീ കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് അത് മിക്സിൽ ഇട്ടിട്ട് കപ്പ ആദ്യയെ നമ്മള് വേവിക്കൂലേ മറ്റേ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആഹ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ത് അത് വെന്ത് കഴിഞ്ഞിട്ട് അതിലേക്ക്തിട്ടാൽ മതി ഈ മുളക് അരച്ചത്
അരച്ചതിട്ടാൽമതി അല്ലേ ടേസ്റ്റാ
ആഹ് ടേസ്റ്റാ അപ്പൊ കടുകൊന്നും വറക്കണ്ട ഈ ചിക്കനൊക്കെ കൂട്ടുമ്പോട്ടോ
ഓഹ് ആഹ്ഹാഹാഹാ
അല്ലെങ്കിലും കൊഴപ്പോന്നുല്ല ഇതിട്ടിട്ട് മറ്റേ കടക് വറുത്തിട്ടുണ്ടെങ്കിലും
ആഹ് ഇത് ഇവിടെ കടുക് വറുക്കലൊന്നുല്ല വെറുതെ നമ്മളിങ്ങനെ വേവിച്ച് വെച്ചിട്ട് അയ്നുള്ളിലേക്ക് നമ്മള് വേവിക്കുമ്പോ മഞ്ഞപ്പൊടി ഇടത്തില്ല വേവിക്ക് ഇല്ല ആ ഇത് മഞ്ഞപ്പൊടി ഇട്ടല്ല വേവി.. ക്ക്ന്ന. വേവിച്ച് വെള്ള ഊറ്റി കളഞ്ഞിട്... ട്ട് നമ്മള് അടുപ്പത്ത്‌ വെച്ച് ഒന്നൂടെ ഏഹ് മഞ്ഞ... പ്പൊടിയും ഏഹ് കറിവേപ്പിലയും എല്ലാം കൂടെ ഇ.. ട്ട് ഏഹ് മിക്സെയ്തെടുക്കും
അങ്ങനെ ചെയ്യാ ഉം അല്ല ഇത് നല്ലതാ കരിയാപ്പിലിക്കെ ഇട്ടിട്ട് ഇതാക്കണെങ്കിൽ നല്ലതാ കടക് വറക്കുന്നത് കൊഴപ്പൊന്നുടാ നല്ല ടേസ്റ്റ്കിട്ടും
ഉം അങ്ങനാ അവിടെ ചെയ്യാറുള്ളെ
ഇവിടങ്ങനെയാ ചെയ്യാറ് എറച്ചിക്കെയള്ള സമയത്തൊക്കെ നമ്മള് മുളക് താക്കും അല്ലാ ത്തവടപ്പം മുളക് അരച്ച ഒഴിക്കും പിന്നെ അതിലേക്ക് ഞാൻ കടകും വറുത്ത് മറ്റേ ചെറിയുള്ളി വെളുത്തകുടി ചതച്ചിട്ടിടും
ചതച്ചിടും ആഹ് ആഹ്
ചതച്ട്ട് അ കടയിലേക്ക് ഇട്ടിട്ട് മറ്റേ കൊണ്ടാ ഇതില്ലേ ഒണക്കമൊളക്
ആഹ് ആഹ് കൊണ്ടാട്ടമൊളക് മൻസ്സിലായ് ആഹ്..
കൊണ്ടാട്ടമൊളകല്ല എല്ലാം നമ്മൾഒണക്കയിട്ട് ഇപ്പ ഈ മിസ് പച്ചമുളക് മ്മ പ... പ്പിക്കില്ലേ അത് ഒണങ്ങി കഴിയുമ്പോ
ഓഓ ആ ആ
അത് ര അത് രണ്ടും ആഹ് രണ്ടെണ്ണം മുറിച്ചിടും
ഓ ഒഹ്
ട്ട് കടക് വർത് അയ്ലേക്ക്ട്ട്ട്ട് ഒന്നും കൂടി ഒന്ന് കൊയക്കും അപ്പോ ടേസ്റ്റ് ണ്ടാവും അയ്നെ കറിയില്ലെങ്കിലും കൊഴപ്പില്ല ആ വറ്റമോളക്
ആഹ്
കറിയില്ലെങ്കിലും നമ്മള്
കറിയില്ലെങ്കിലും കഴിക്കാൻ പറ്റുഅല്ലേ ആഹ് ഇത് കറിയായിട്ടെടുക്കോ കപ്പ കറിയായിട്ടെടുക്കാറുണ്ടോ അവിടെ
എനിക്ക് കപ്പക്കറി എന്താന്നറിയില്ല. ഞാൻ കേ ഒരു ദിവസം എന്റെ അച് അവിടെ ഹസ്ബൻഡ്ന്റെ അച്ഛൻ പറയുന്ന കേട്ട് ട്ടേന്നക്കപ്പക്കറിന്ന് പർഞ്ഞിട്ട്
ആഹ് പക്ഷെ ഞങ്ങടെവിടെ അങ്ങനെണ്ടാ.. ക്കാറില്ല എന്റെ ഹസ്ബൻഡറിന്റെ വീട്ടില്ണ്ടാക്കാറ്ണ്ട് അവടെ ഇണ്ടാക്കാറുണ്ട്. ഈ രാവിലെ പുട്ടിന്റെ കൂടെയെക്കെ കപ്പ കറിയാക്കി എടുക്കും
നല്ല കറിയാണോ കപ്പക്കറി
ആഹ് ഞാന് പ്രക്ന ഇത് ഗർഭിണിയായിട്ട് ഇരുന്ന സമയത്ത് ഒരു വട്ടം കഴിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു വട്ടേ ഞാൻ കഴിച്ചിട്ടുള്ളു. പക്ഷെ അന്നിഷ്ട്ടപ്പെട്ട് എങ്ങനെ വെക്കുന്നേന്നൊന്നും ചോദിച്ചിട്ടില്ല ആഹ് നല്ല ടേസ്റ്റ് ണ്ടായിരുന്നു
ആര വെച്ച് ഉമ്മിയാ
അല്ലല്ലല്ല അവിടെന്ന് വെച്ച് തന്നത് അവിട്ന്നാരോ എനിക്കിങ്ങനെ വെച്ച് തന്നതാ. ഇങ്ങനെ നമ്മള് ഗർഭിണിയായിട്ടിരിക്കുമ്പം ഓരോരുത്തര് എന്തെ ങ്കിലൊക്കെ ഇണ്ടാക്കി കൊണ്ട് വന്ന് തരുവല്ലോ അങ്ങനെ ആരോ എനിക്കവിടെന്ന് തന്നതായിരുന്നു
ആഹ് കപ്പ കറി ഇങ്ങനെ പറയുന്നത് ഞാനും കേട്ട്ണ് പക്ഷെ ഇണ്ടാക്കിയിട്ടില്ല ഒന്ന് ഇണ്ടാക്കി നോക്കണം യൂടൂബി കപ്പ ബിരിയാണിയൊക്കെ നമുക്കറിയാം അത് ന്ന് ഇവിടെ ഇണ്ടാക്കാറ്ണ്ട്
ഇണ്ടാക്കാറ്ണ്ട് ആഹ് ആ ഇവിടെ അത് അതൊക്കെ ഞങ്ങടെ ഇവിടെ റെ എപ്പഴും ഒന്നുവില്ല വല്ലപ്പോഴും ഒക്കെ ഇണ്ടാക്കാറുള്ളതേ ഒള്ളു ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിയൊക്കെ ഇണ്ടാക്കാറ്ണ്ട്
ഏഹ് കപ്പക്കറി ഞാൻ ആദ്യായിട്ടാ കേക്കുന്നെ
കേക്കുന്നെ അല്ലേ? ആഹ്
ആഹ് ഒന്ന് ആലോചിച്ച് നോ ഇണ്ടാക്കി നോക്കണം യൂട്യൂബി കിട്ടും നമുക്ക് അടിച്ച് നോക്കി ഇണ്ടാക്കണം
അടിച്ച് നോക്കി ഇണ്ടാക്കി നോക്കണം എല്ലാ ടേസ്റ്റും അറിയണവല്ലോ എല്ലാത്തിന്റെയും രുചികള് എങ്ങനാന്നറിയാലോ?
ആഹ് എല്ലരും പറയുന്ന കേൾക്കാ കപ്പക്കറി കപ്പക്കറീന്ന് പക്ഷെ നമ്മക്കറിയില്ലല്ലോ? കപ്പയാണേ ഇവിടെ ഇണ്ട് എന്റെ വീട്ടില് ക ഞാൻ എൻറെ വീട്ടിലാ നിക്കുന്നേ അപ്പൊ ഇവിടെ കപ്പയ്ണ്ട്
കപ്പയിണ്ടല്ലേ? ഓ ഓഹോ അവിടെയെക്കെ ക കപ്പൊക്കെത്ര ഏം
അത് അത് ചോയ്ക്കര്ത് ദൈവ അതെനിക്കറിയില്ല
അതെനിക്കറിയില്ല എന്റെ വീട്ടി കപ്പയുണ്ടെന്ന് അറിയൊള്ളു
ഇല്ലേ ഇവിടെ അങ്ങനെ കൊടുക്കുന്നു ഒന്നുല്ലടാ ങ്ങാഹ് നമ്മളെ ആവശ്യത്തിന് എട്ക്കും നമ്മുടെ ആവശ്യത്തിന് ഉം അല്ലാണ്ട് പിന്നെ വണ്ടിയിലൊക്കെ പോകുമ്പോ മൂന്ന് കിലോ നൂറ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറഞ്ഞൊക്കെ കേ ക്കാം ആ മൂന്ന് കിലോ
ഇവിടെ ഒരു കിലോയ്ക്ക് അമ്പത് രൂപ യൊക്കെ വരുന്നേ ഒരു കിലോയ്ക്ക് അമ്പത് രൂപയോ? ഉം
ഒരു കിലോക്കമ്പത് ആഹ് ഇവിടെ അങ്ങനെ വിളി
ഞ്ഞ ഞങ്ങൾടെ വീട്ടില് ഇള്ള ഇണ്ടായിർന്ന് ഇപ്പം സ്ഥലവൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ കുഞ്ഞുങ്ങള് കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് അയിന്റെ പെറകേയൊന്നും നടക്ക റില്ല
അത് ശരിയാ അതിണ്ടെങ്കി തന്നെ നമ്മളെ സമയം പോ
അവരുണ്ടെങ്കില് എവ്ടെ ആഹ് അത് തന്നെ അവര് വീട്ടിലുണ്ടെങ്കി എന്തേ ഇപ്പ അവിടുത്തെ ആളെന്തെ?
ദാ എന്റെ പൊറകെ നടക്കുന്നു
ഉം ഒണ്ട്
ഫുഡൊക്കെ കഴിച്ച് ഇപ്പെതേ എന്റെ പൊറകെ ഇങ്ങെ ഇങ്ങെ നടക്ക് ന്ന് ഞാൻ നടക്കുന്ന എങ്ങനെയോ അതേ പോലെ നടക്ക്ന്ന് ചെല്ല സമയത്ത് ഭയങ്കര വാശിയാ
ഉം
ഏം ചെല സമ യത്ത് ഭയങ്കര ചെല സമയത്ത് കൊഴപ്പല്ല നല്ല കുട്ടിയാ
നല്ല കുട്ടിയാ
ഉം ചെല സമയത്ത്
ചെല സമയങ്ങളുണ്ട് അവർക്ക്
ഉം അതേത് സമയാ നമക്ക് അറീല ചെലപ്പൊ നമ്മള് വല്ല ദേഷ്യം പിടിക്കുമ്പയായിരിക്കും അവർക്ക് ദേഷ്യം പിടിച്ചോണ്ട് നിക്യ
പിന്നെ കരച്ചില് ബഹളം-
പിന്നെ സോപ്പിടാൻ പോവല് എന്തൊക്കെയാണ് പിന്നെ നമ്മളെ പൊറകേന്നും- മാറില്ല ഒക്കെയാണ് സംഭവങ്ങള്
ഇതൊക്കെ തന്നെ
അവിടെ അങ്ങ തന്നെ വാശിയൊക്കെണ്ടോ
ഉം വാശിയൊക്കെ ഒണ്ട് വാശിയൊണ്ട് അത് ഓൾറെഡി വാശിക്കാരി ആണാള് എപ്പോഴും വാശായാരിക്കും ആ മോളാണ്-
ഉം ഉം
അവിടെ
പിന്നെ ഇവിടെയും മോളന്നെയാ അതോണ്ടാണ് ഏറ്റവും വാശി കൂടുതല്
മൂന്ന് വയസായില്ലേ അംഗൻവാടി വിടാൻ ടൈം ആയില്ലേ
മൂന്നര ആയിടാ അംഗനവാടി പോകുന്നുണ്ട് ഉം
ആഹ് ഇന്നെന്താ ലീവ് ആക്കിയോ
അല്ലടാ ഞാൻ എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിലാമോൾ അംഗനവാടി പോക്ക് ഉം അവിടെയാണീ അടുത്തുണ്ട് ഇവിടെ കൊറച്ച് ദൂരാ. അപ്പൊ ഉം ഓട്ടോറിക്ഷക്കെ വിളിച്ച അത് പിന്നെ നട ആഹ് ചെലപ്പോ കൊറേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോ
ഒരാഴ്ച കഴിയുമ്പൊ പോവും.
ആഹ് ഞാൻ വന്ന് നിന്നിട്ട് ഇപ്പോ അധികം ദിവസം ആയില്ല അപ്പോത്തിന് അടുത്ത വരവായി.
ആഹ് ആന്നല്ലേ ആഹ് അപ്പൊ പിന്നെ ഒടനെ പോകേണ്ടി വരും.
അപ്പോ ഒടനെ പോകണ്ട വരും പിന്നെ പോയയിപ്പൊന്നും വരില്ല ഇനീ ഓണോക്കെ കഴിഞ്ഞിട്ടേ വരവൊണ്ടാവൊള്ളു.
ആഹ് ഇപ്പൊ അംഗൻവാടി വിടുന്നത് കൊണ്ട് നമ്മുക്ക് ക്ക് വിടാതിരുന്നാലും കുഴപ്പമില്ല പക്ഷെ സ്കൂളിലോട്ടൊക്കെ ആക്കുമ്പോഴല്ലേ.
ആഹ് അതാണിപ്പം അതിപ്പളല്ലേ വന്ന്നിക്കാൻ പറ്റുള്ളൂ ഇനി അടുത്ത വർഷം തൊട്ട് ഒട്ടും വന്നു നിൽക്കാൻ പറ്റില്ല- ഇനി അവരെ ലീവെല്ലാം നോക്കണം നമ്മള്.
അവർടെ ലീവും കാര്യങ്ങളും ഒക്കെ നോക്കിട്ടല്ലേ നമുക്ക് വരാൻ പറ്റൊളു.
ആഹ് അവർക്കെപ്പൊ ലീവ് കിട്ടുന്നോ അതാണ് നമ്മക്ക്. ചെയപ്പോ ലീവ്ണ്ടാവേ നമ്മള് വന്നിട്ട്ണ്ടങ്കി പിറ്റേസംണ്ടാവിലെ ക്ലാസ്ന്നും പറഞ്ഞു മേസ്സേജും വരും. ഉം അതാണ് നമ്മൾ അത്രല്ലേ ഒള്ളു നമ്മൾ ലീവ്. ഇനി നമ്മളെ ലീവൊക്കെ ഫുഡൊക്കെ കഴിച്ചോ?
ചോറിന്റെ കാര്യങ്ങളാവുന്നേ ഒള്ളൂ രാവിലെ അ പ്പവും ചമ്മന്തി ആയിരുന്നു അതൊക്കെ കഴിച്ചു ഇങ്ങനെ. റെസ്സിങ് ടൈമ് തുണി നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാം. പണിയും നടന്നുകൊണ്ടിരിക്കുന്ന്.
എല്ലാരും എന്ത്യേ ഇപ്പം?
എല്ലാരും ഒണ്ട് ഓരോരോ പണിയില്.
പിന്നെ വേറെ എന്തൊക്കെ ഓരോ പണിയിലാണ് ഉം.
ഏഹ് താൻ വെറുതെരിക്ക പൊറത്തും നോക്കി.
ഞാൻ പൊറത്തു നോക്കി ഇപ്പോ മഴ പെയ്യോ ഇപ്പോ മഴ പെയ്യോ.
ഉം അതന്നെ ഏറ്റവും വലിയൊരിത് ചെലപ്പോ നമ്മൾ നോക്കിക്കുമ്പോൾ മഴ പെയ്യില്ല. മാറി കഴിയുമ്പോഴാരിക്കും ഠോന്ന് പെയ്യല്
ഇതാ പറയുന്നത് മുന്നേ വീഴും- അത് വീഴുന്ന ഫുളും നനയും അത് ഉണങ്ങി കെടക്കണ തുണിയായിരിക്കും
സത്യം ഞാൻ പിന്നെ ഉണങ്ങിയതൊന്നും ഇട്ടിട്ടില്ല ഇപ്പോ അലക്കിയത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്
ഇട്ടതേ ഉള്ളു അല്ലേ ആഹ്
വേറെ ഒന്നും ഇട്ടിട്ടില്ല ഉം ഇന്ന ശരിടാ
ആഹ്